ഹലോ
ഹലോ
ആഹ് കേക്കാവോ?
ആഹ് കേൾക്കിണ്ട്.
ആഹ ആഹ്.
ന്തെക്കെണ്ട് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം ഒക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു കഴിച്ചു.
എന്തൊക്കെയാണ്?
ആഹ് കഴിച്ചോ
ആഹ് ബസ്നൊക്കെ കഴിച്ചു.
ആഹ് ഹ ഹ ജോലി ആയിരുന്നോ അതോ ജോലി എല്ല
വെക്കേഷനിൽ ടൂറൊക്കെ പോയിട്ടുണ്ടോ?
ആഹ് പോയായിരുന്നു
അന്റെ കുടുംബങ്ങളൊക്കെ ഒന്നിച്ചാണോ ഒറ്റക്കാണോ ഫാമിലിയട്ട്
ആഹ് ആഹ് ഞങ്ങള് പാരിം ഞങ്ങള് ഹസ്ബന്റും ഞാനും പിള്ളോരും മാത്രം.
പിന്റെ പിള്ളോരൊക്കെ ഒരുമിച്ച് പോയിലെ.
ആഹ് ആഹ് ആഹ് വണ്ടി ബൈക്കിന വക്ക വണ്ടിക്കെക്കെ. എന്തോ?
എന്തൊക്കെയെ കാഴ്ചകളൊക്കെ കണ്ടു അവിടെൊക്കെ പോയിട്ട് പറിയ. ഹലോ ഹലോ
ഹൽ പോവലെ
ഹലോ
കേക്കാവോ ഇപ്പം?
കേൾക്കുന്നില്ലേ?
ആഹ് ഇപ്പൊ കേറായിട്ട് ഇപ്പൊ കൊഴപ്പം ഇല്ല.
ഏഹ് എന്തൊക്കെ കണ്ടു കാഴ്ചകളൊക്കെ എവിടെയൊക്കെ പോയിട്ടൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
ഞങ്ങള് ബീച്ചിലൊന്ന് പോയതേ ഉള്ളു.
ബീച്ചില് മാത്രെ പോയിട്ടുള്ളു അടു
ആഹ് ആഹ് അടുത്ത ഈ ചൂടില്ലായിരുന്നേ പ്രാരങ്ങണ്ട് വെയിലത്തെ
ഭയങ്കര വെയിലാണ്.
ആഹ് അത് കാരണം പിന്നെ അങ്ങ് പോയില്ല.
സ്കൂളൊക്കെ തുറക്കാനായല്ലോ കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയോ?
ഇല്ല സമയകുമ്പത്തേക്കും മേടിക്കൻ ഇപ്പഴേ മേടിച്ച് വെച്ച എല്ലാം നശിപ്പിച്ച് കളയും
ആഹ് അത് ശരിയ ഒക്കെ നശിപ്പിച്ചു എടുത്ത് വെച്ചോ എടുത്ത് വെച്ച് ഇങ്ങനെ കളിക്കൂലെ അവര്.
അത് തന്നെ ആ സമയം ആമ്പത്തേക്കും മേടിക്കാന്ന് കൊണ്ടാ
ആഹ് ഞാനും അത് തന്നെ പിന്നെ ഞങ്ങളെ പിന്നെ പെരുന്നാളൊക്കെ വരെല്ല അതുകൊണ്ട് പിന്നെ കൊറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങള് വാങ്ങി
ആഹ് ഹാ ഹാ ഹാ ആഹ് അത് പിന്നെ തുറക്കുന്ന സമയം ആവുമ്പോഴത്തേക്ക് പിന്നെ ഓഫറ്
ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ നല്ല വില കൂടും എല്ലാ സാധനങ്ങൾക്കും വില കൂടും
ആഹ് സ്കൂൾ തുറക്കുന്ന സമയത്തല്ലേലും വെല എല്ലാത്തിനും
ആഹ് അതോണ്ട് സാധനങ്ങൾക്കൊക്കെ നല്ല വെല കൂടും പിന്നെന്താ ഏതായാലും ദിവ സങ്ങളില്ലല്ലോ ഇനി കഴിഞ്ഞിട്ട്ണ്ടാവ മഴെ ഇവിടെ നല്ല മഴക്കാറ്ണ്ട് മഴക്കാർ ഇങ്ങനണ്ട്
ആഹ്
ഇപ്പള് ജൂണ് അടുത്ത ഉം അടുത്ത മാസേയ്ക്കാരം മഴയൊക്കെ പെയ്യ കുടക്കൊക്കെ കൊടൊക്കെ വാങ്ങണം
എന്തോ
കുടകൾ കുടയൊക്കെ വാങ്ങണം പറയാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ടാവും സ്കൂൾ വണ്ടിയൊക്കെ ഉണ്ടാവും ഇന്നാലും അവര് സ്കൂളിലൊക്കെ ഇങ്ങനെ ഓടിക്കളി പൊറ്ത്തൊക്കെ പോണെങ്കില് കൊടൊക്കെ തന്നെ വേണല്ലോ കൊട വേണല്ലോ
അതെ അതെ അഹന്നെ
ആ സ്കൂൾ തൊറ്ക്ക്ണേക്കാണ് മഴ നല്ല മൈക്കോള ഇവിടെ നല്ല മൈക്കോൾ നല്ല ചൂടാണ് ഇപ്പ ഇവിടെ മഴക്കാള്ണ്ടായിട്ടേ ചൂടെട്ക്കാ
എന്തോ
ഹലോ
ഹലോ കേട്ടില്ലെന്തോ
ആഹ് കേൾക്ക്ണ്ട് റേയ്ഞ്ചില്ലേ
ഇടയ്ക്കിടയ്ക്കെ ഇങ്ങനെ കട്ടായി പോകുന്നു റെയ്ഞ്ച് ഇടക്കിടക്ക് കട്ടായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു
കട്ടായി പോകുന്നുണ്ട്ല്ലേ പിന്നെ എന്തൊക്കെയാണ് റെയ്ഞ്ചിന്റെ പ്രശ്ണാണ്ല്ലേ
പറയുന്ന കേൾക്കാം ആഹ് അതാ തോന്നുന്നു പറയുന്ന കേൾക്കാം പക്ഷേ ഇടക്ക് അങ്ങ് ഇതായിപ്പോവും
ആഹ് ഇടക്ക് എന്തോ ആയി പോവാണ്
ആഹ് പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞോ
ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ തന്നെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കും
ആഹാ ആഹാ വയ്ട്ത്തേക്ക് വല്ല ആഹാരമൊക്കെ വെക്കണോ അതോ
പിന്നെ ജോലിയൊന്നും ഉണ്ടാവില്ല ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിന്റെ ശേഷം പിന്നെ അടുക്കളെക്കൊന്നും വരാൻ കഴില്ലോ ചൂടിന്റെ കാഠിന്യയം കൊണ്ട് അപ്പോത്ത്ന് പണികളൊക്കെ പെട്ടെന്ന് കഴിച്ച് ഒക്കെ റെഡിയാക്കി വെക്കും അതോണ്ട് സുഖാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഹലോ മാം
ഹലോ
നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞോ
ഹലോ
ഹലോ നിങ്ങളെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കയായിരിക്കൂല്ലേ ഭക്ഷണം കഴിച്ചിട്ടിരിക്കായിരിക്കും
പാട്ടഞ്ഞ എന്തേലും ഒക്കെ വെക്കണം
യൂണിഫോമ ഒക്കെ അടിക്കുവോ യൂണിഫോമ ഒക്കെ അടിക്കോ ടൈലറിങ്ങിന്റെ പരിപാടിക്കെ ഉണ്ടോ
ഓ ഇല്ലില്ല തൈകൻന്ന അറിയത്തില്ല കൈ തയൽ ചുമ്മാതയ്ക്കന്ന വുന്നല്ലേ അതെ തയൽ പരിപാടിയൊന്നും അറിയത്തില്ല
അറിയില്ലല്ലേ
ആഹ് ആഹ് പിന്നെ വീട്ടിരുന്ന് ഇങ്ങനെ ഈ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കും പിള്ളേർക്കെ റായ റായ അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടാക്കും
ഉണ്ടാക്കിടുക്കൂല്ലേ
ആഹ് അയ്
അല്ല എന്തെങ്കിലുമൊക്കെ ജോലി നമുക്ക്ണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യണല്ലോ നമുക്ക അറിയുന്ന ഞാൻ ടൈലറി ടൈലറി പരിപാട ഒക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യും യൂണിഫോം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിക്കും
ചെയ്യും. ട്രൈ ചെയ്ത് നോക്കും പറ്റ്ന്നതാണോന്ന്.
ആഹ് പറ്റൂലല്ലേ ചെലരങ്ങനെ ചെലർക്ക് പെട്ടന്ന് പഠിക്കാൻ കഴിയും അതൊക്കെ. ചെലർക്ക് എത്ര പഠിച്ചാലും പഠിക്കനൊര് ഇൻട്രസ്റ്റ്ണ്ടാവൂല ഓരോര്ത്തർക്കും ഓരോ ജോലിനോടാരിക്കല്ലോ താൽപര്യം.
ആഹ് ആഹ് അതെ അതെ
എനിക്കും അധികം താൽപര്യന്നുല്ല ന്നാലും ൻക്ക് കുക്കിങ്ങിനോടാണ് അധികം താൽപര്യം. ഇഡ്ലി ആണെ ഭയങ്കരിഷ്ട്ടാ
ആഹ് ആഹ് ആഹ് ആഹ് ഞാൻ പിന്നിങ്ങനെ ഈ സോപ്പൊക്കെ ഒണ്ടാക്ക്ന്ന കണ്ടിട്ട് ഇഷ്ട്ട നോക്കിട്ട് ഞാനിങ്ങനെണ്ടാക്കാൻ നോക്കിട്ട്ണ്ട്. പഷേ നടന്ന്ട്ടില്ല.
ചെലപ്പോ നമ്മക്കത് ശെരിയായില്ലെങ്കി പിന്നെ നമ്മള് ഫ്ലോപ്പായ ഫ്ലോപ്പായിട്ട്ണ്ടെങ്കി ഞമ്മക്ക്പിന്നെ അയ്മ്മക്ക് രിൻട്രസ്റ്റ്ണ്ടാവൂല അത് ശെരിയാവാണെങ്കി ഞമ്മക്കൊര് ഇൻട്രസ്റ്റാ ട്രസ്റ്റ്
ഞാൻ ഒണ്ടാക്കിയാര്ന്നു പഷേ അത് അങ്ങട്ട് ഇതായില്ല.
ആയിട്ടില്ലല്ലേ?
ആഹ് പിന്നെ ഞാൻ അതങ്ങ് വിട്ടു.
അതാണ് ഞമ്മക്ക് ഫ്ലോപ്പായ പിന്നെ അതിമ്മക്ക് നോക്കാ ആഹ്ആഹ്
റ്റിര്ന്നാലും നമ്മക്ക് എന്തെലും പോണ്ടേസമയം എന്തായാൽ പ ഇത്തരെ നമക്ക് കിട്ടുംവല്ലോലെ?
എന്തെങ്കിജോലിക്ക് പോവല്ണ്ടോ പൊറത്തെഎന്തും ജോലിണ്ടോ?
ഇല്ല കുഞ്ഞുള്ളകൊണ്ട് എങ്ങും പോവാൻ പറ്റത്തില്ല രണ്ട് വയ
ചെറിയ കുഞ്ഞുങ്ങളാരിക്കൂലെ?
ആ ഒരാക്ക്ള് അഞ്ചു വയസ്സാക്ന്നേള്ളൂ ഒരാൾ രണ്ട് വയസ്സും. നെഴ്സറിലൊക്കെ പോവാണെങ്കി പോട്ടെ. അപ്പ എവ്ടെനിച്ചാ പാർട്ടയ്മായ്ട്ടാലും കേറല്ലോ?
ആഹ് അങ്ങനെക്കെ ചെയ്യാം
ഉം ഉം ചുമ്മാ നമ്മക്ക് മടുപ്പാങ്ങനെ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ കുത്തിയിരിക്കുമ്പഴേ
അതാണ്.
ആഹ് പകലാരും ഇല്ലല്ലോ എല്ലാരും ജോലിക്ക് പോവും. പിന്നെ രാത്രിയാകും എല്ലാരും വരുമ്പ അഞ്ച് ആറ് മണി ആറെര ഏഴ്മണിയാവും അവര് വരുമ്പോ.
അപ്പഴേ വേര്ള്ളൂ ഹസ്ബന്റിനെന്താ ജോലി? ഹസ്ബന്റിനെന്താ ജോലി അതായത്
ഇൻ
ആണല്ലേ?
ചുമ്മായിരിക്ക്ണ് ആഹ് രാവിലെ പോയേ? ഉം അങ്ങനെ കഴിഞ് ചെയ്തിട്ടല്ല വരാൻ പറ്റൂ.
ആഹ് ഏഴ് മണി ആവൂലെ. ഇവ്ടെ ആഹ് ഇവ്ടെ ജോലി ആഹ് വ്ടെ അങ്ങനെതന്നെ. വൈകുന്നേരം ഏഴ് മണിയൊക്കെയാവും വീട്ടിലെത്തണങ്കില്.
ആഹ് ഹാ ഹാ രാവിലെ പിന്നെ ഒമ്പത് മണി ആവുമ്പത്തേ പോയാ മതി.
ഏ ഇബടെം ഒമ്പതരക്കക്കെ പോയാമതില്ലേ.
ആഹ് അങ്ങനെ പിന്നെ കൊഴപ്പല്ല. രാവിലത്തലൊക്കെ പി പിന്നെ വൈകുന്നേരം വരെ ആഹ് പിന്നെ എല്ലാരും വര്മ്പ സമയാവും.
ആഹ് അങ്ങനെ ചെയ്യുംലേ. പിന്നെപ്പം വൈകുന്നേരത്തിന് എന്താഞ്ഞി ചായക്ക്, എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ണ്ടാക്കിട്ക്ക്ന്ന്ണ്ടോ?
ആഹ് രാവിലെ മ ഇന്നലത്തെ മാവിന്റെ ഇരിപ്പോണ്ടാര്ന്ന് മറ്റേ നമ്മള് പാലപ്പം ഒണ്ടാക്കത്തില്ലേ? അത് കൊണ്ട് പിന്നെ വട്ടയപ്പക്കെ ഒണ്ടാക്കും. ബാക്കിവര്ന്ന മാവെടുത്തെ.
വട്ടയപ്പക്കെ ഒണ്ടാക്കി എട്ക്കൂലേ?
ആഹ് പിള്ളോരൊക്കെ എന്നെത്തെയും മുന്തിരിങ്ങൊക്കെ ഇട്ട് വെച്ചു കൊടുക്കുമ്പോഴത്തൊക്കെ,
വട്ടയപ്പത്തിന്റെ റെസിപ്പി എങ്ങനെ?
വട്ടയപം നമ്മളീ ഉം ഈ ദോശക്കല്ലോ പാലപ്പത്തിന് ഇണ്ടാക്കുന്ന മാവില്ലേ.
പാലപ്പത്തിന്റെ മാവ് ഇട്ത്തിട്ട്, പാലേപ്പം ഇണ്ടാക്കി എടുക്കണത് തേങ്ങാ പാലില ല്ലേ?
ആ അതെ തേങ്ങാപ്പാലിലല്ലാ നമ്മള്, ആഹ് തേങ്ങ അരച്ച് ചേർക്കുവാ, തേങ്ങ അരച്ച് ചേർക്കുവാ.
അ അരിം മായ്യാവും അരച്ച് മാവ് ഇണ്ടാക്കി ഇട്ക്കാണോ?
ആ അരിയരച്.
അപ്പൊ പാലപ്പത്തിന് തേങ്ങാപ്പാലോഴിച്ചിട്ടല്ലേ പാലപ്പം ഇണ്ടാക്കി എട്ക്ക.
തേങ്ങാപ്പാലല്ലാ നമ്മള് തേങ്ങ ഇല്ലേ തേങ്ങ അരച്ച് ചേർക്കുവ.
തേങ്ങ അരച്ച് ചേർക്കാണ് ചെയ്യലല്ലേ. ഞങ്ങള് തേങ്ങാപ്പാലില് പാലപ്പം ഇണ്ടാക്കും. തേങ്ങാപ്പാലില് പാലപ്പം ഇണ്ടാക്കി എടുക്കല്ണ്ട്. വെള്ളന്നോഴിക്കാതെ തേങ്ങാപാല് മാത്രം ഒഴിച്ചിട്ട് എ ദോശമാവ് അര് ച്ച്ട്ത്തിട്ട് പാലപ്പണ്ടാക്കിയെടുക്കും. അപ്പോ പാലപ്പം അടിപൊളിയാരിക്കും. വിന്നും ഈസ്റ്റോക്കെട്ടിട്ട് അങ്ങൻ തന്നെ ഇണ്ടാക്കി എടുക്ക്ണ.
ആ ഈസ്റ്റ് പിന്നെ വൈയിട്ട് ഇട്ട് വെക്കും. ബാക്കി വെരുന്ന മാവു പിന്നെ പിള്ളാർക്കിത് നാല് മണിക്ക്യയ് വീ ഇഡലിതട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് കോരി ആഹ്, ചെറിയ സ്റ്റീൽ പാത്രം വെച്ചിട്ടാണ് ന്നിട്ട് കോരി ഒഴിച്ച് രണ്ട് മുന്ന് മുന്തിരിങ്ങായൊക്കെ, ആഹ് നമ്മള് പാലപ്പം ഒണ്ടാക്കു ആ പഞ്ചസാര എടും. പ്പം ആവി കേറ്റി എടുക്കും. ആഹ് ച്രാവി കെറ്റുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് കിട്ടും, പഞ്ഞി പോലെ.
അതിലേക്ക് വേറെ എന്തെങ്കി ചേർക്കുന്നുണ്ടോ? മുകളിലൊക്കെ ഇതാക്കി ഇട്ട് കൊടുക്കാന്.
ന്നും ചേർക്കത്തില്ല.
ഉം പ്പോ ഇഡ്ലി മോഡലാവൂലേ?
ഇല്ലില്ല പൊങ്ങി നിയ്ക്കും അപ്പൊ. രണ്ടൂസം ആവുമ്പഴത്തേക്ക് പുളിയ്ക്കും.
നല്ലോണ്ണം പുളിക്കൂലെ. ഫ്രിഡ്ജ് വെക്കോ, പുളിയ്ക്കാ പുളി എ രാത്രി ഫ്രിഡ്ജ് വെക്കലാ ബാക്കിള്ള മാവ്.
ഫ്രിജീ വെക്കും, ഫ്രിജീ വെക്കും, ഫ്രിജീ വെക്കും, ആ ഫ്രിജീ വെക്കും. അല്ലെങ്കി അഴുക്കായി പോവും.
അപ്പൊ നല്ല പുളിക്കോ അതുപോലെ തന്നെ ഇണ്ടാവൂല്ലേ?
ആ പുളിയ്ക്കും, ചെറിയ ശകലമൊക്കെ പുളിയ്ക്കും. അത്രേ ഒള്ളൂ അഴികാവത്തില്ല. അപ്പോ ഇച്ചിരി പൊങ്ങി നിയ്ക്കും.
ആഹ് അടിപൊളിയായിരിക്കുംലെ. ഞാനും ഇണ്ടാക്കലിണ്ട് പ വാ വട്ടായപ്പം ഞാനൊക്കെ ഇണ്ടാക്കൽ വട്ടയപ്പ പ്പണ്ടാക്കലെന്തോ എന്തോതൊക്കെ ഒഴിച്ച് കൊടുക്കൂല്ലേ?
ആഹ് വട്ടയപ്പം എനിക്കറിയത്തില്ല. അതിന് കൊ റച്ചൂടി മാ പനങ്കള്ളൊക്കെ ഒഴിക്കും. ചെറിയൊരു ക രുതു ഉണ്ടല്ലോ, രുചിയുണ്ടല്ലോ പനത്തിന്.
പനങ്കള്ള് ഇണ്ടാക്കി എടുക്കലുണ്ടോ നിങ്ങള്?
ഇല്ലാ ഞാനും കേട്ടിട്ടുണ്ട് എനിക്കും വെലുതായിട്ട് അറിയത്തില്ല
ഞാൻ അങ്ങനെ കേട്ടിണ്ട് വട്ടായപ്പണ്ടാക്കുമ്പോ പനങ്കള്ളോക്കെ ഇണ്ടാ എട് ട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇണ്ടാക്കലിണ്ട്ന്നോക്കെ പറഞ്ഞങ്ങനെ കേട്ടിട്ടുണ്ട്
ആഹ് ആഹ് കടേന്ന് മേടിക്കുമ്പോ നമ്മക്ക് ആ ഒരു ഇതല്ലേ മധുരവും എല്ലാം കൂടെ
ആഹ് ഒരു അതിലൊക്കെ കൺസിസ്റ്റൻസി തന്നെ കിട്ടൂല്ലേ.
അല്ലേ ആ ശരി എന്നാ
ശരിയെന്നാ
ആഹ് ശരി